ആഹ് പ്പ ശെര്യായി ഹ്.
ഇപ്പ കിട്ടിണ്ട് ലേ
ആഹ് ആഹ് അപ്പൊ കിട്ടുണ് ണ്ട് മ് ഏഹ് പിന്നെ എന്താ വൈന്നേരത്തെ ഫുഡൊക്കെ. എന്താന്നറീല്ല. ഫുഡൊക്കെ എന്താ നോയ്ക്ക വൈകുന്നേരത്ത്
ഹലോ
ചോറന്നെ
ഒരു ഇത്ണ്ട് ക്ലിയർ ഇല്ലാത്ത പോലെ ഉം ആഹ് അങ്ങള് ആഹ് അപ്പ ശരി അപ്പൊ ശരി
ആഹ്
ഏയ് നിങ്ങള് ചോറന്നെ ആവില്ലേ ചപ്പാത്തി അങ്ങനെയൊന്നും ഇണ്ടാവില്ലല്ലെ വൈകുന്നേരം
ക്ക് ചോറന്നെ കിട്ടണം.
ഏഹ്
ചോറുണ്ണാലേ പള്ളെറിഞ്ഞൊരു ഫീലുണ്ടാവുള്ളു
ആഹ് ആഹ് എൻക്ക് ഫുള്ള് വൈന്നേരം അല്ല ചെറുതായി അല്ല കടി അങ്ങനെ എന്തെങ്കിലുക്കെ കിട്ടിയാ മതി ചപ്പാത്തിയോ ദോശേ ഉം എൻക്ക് ചോർനേക്കായിഷ്ട അതാണ്
വൈകുന്നേരം വേറെണ്ടാക്കലാണോ അതോ രാവില്
ഇല്ല ഞാൻ അങ്ങനെ ഇണ്ടാക്കുവൊന്നില്ല രാവിലത്തെ ഇണ്ടെങ്കി കഴിക്ക അല്ലെങ്കി ചോറന്നെ ഇനിക്കിഷ്ടാ അങ്ങനെണെന്ന് പറയാ ഉം അല്ലെ ഉം വേറെ വർക്ക് ചെയ്യണൊന്നുല്ല
വേറെ വർക്കായിണ്ടോ ച്ചാ ഞാന് ഡിഗ്രി ഡിസ്റ്റൻ്റായിക്കാണ്ട് ചെയ്യിണ്ട്
ആഹ്
പിന്നെ ഇപ്പൊ ഡിഗ്രി ഡിസ്റ്റന്റ് ആക്കാണ്ട് പഠിക്കണ്ട്
ആഹ് ആഹ് ഓൺലൈൻലേ
റഞ്ഞാല് ഈ ആഹ് ക്രോഷന്റെ വർക്ക്ണ്ടല്ലോ അത് ചെയ്യണ്ട അത് ചെയ്ത് പഠിച്ച്ന്നെള്ളു
ഉം ഇനി അതും ഓൺലൈനായിടാ
അറിയോ ആഹ് അങ്ങനെ എന്താ പറയാ ഫോണിൽ നോക്കി ചെയ്തോക്കാ
ഇപ്പൊ ഈ സമയത്തൊക്കെ ബുദ്ധിമുട്ട
ഉം ഇപ്പളാണ് എനിക്കയി ഇൻട്രസ്റ്റ് കൂടുതല്
ആഹ് ആഹ് ആപ്പോ ഒതുങ്ങി അങ്ങനെ ഇരിക്കല്ലല്ലേ
ഇരിക അയിമേങ്ങനെ ഇരിക്കണം പിന്നെ മൈൻഡ് അയി കുമ്പോ പിന്നെ വേറൊന്നും ചിന്തിക്കൂല്ല അത് ഇതാണ്
ആഹ് ക്രോശിട്ട്ന്ന് പറയണ ആഹ് നൂല് ഇങ്ങനെ
ആ അതെ ആഹ്
അങ്ങനെ ഓരോന്നും ഇണ്ടാക്ക്ന്നല്ലേ ആഹ് ആ സംഭവം ഓൺലൈനില് ഇവിടുണ്ട് ഞാന് ഇങ്ങനത്തെക്കെ ഓരോ കോഴ്സുകള് തന്നാണ് ഓരോരുത്തർക്ക് പറഞ്ഞ് കൊടുക്കുന്ന
ആഹ് ആഹ് ആഹ് അങ്ങനെ പ്രൊമോ
ഇനിക്ക് അതന്നെയാണ് ഈ ഓൺലൈൻ പ്രൊമോട്ടിങ് അതെ ഉം ഞാന് രണ്ട വർഷത്തോളായി പ്രൊമോട്ടിങ് ഇപ്പോ ലീഡറായി ഇപ്പൊ ലീഡറാണ് എന്റെ തായ പ്രൊമോട്ടേഴ്സ് ഇണ്ട് അങ്ങനെക്കെ എന്തെങ്കിലുക്കെ വാടെ ഈ ഹൗസ് വൈഫ് എന്ന് പറയുമ്പോ നമുക്ക് എന്തെങ്കിലും വേണ്ട ഇത് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കി നമുക്കൊരു ഇതല്ലേ
ആഹ് അതന്നെ ഓഹ് അതാണ് ഞാൻ ആലോചിച്ചുന്നത് അപ്പൊ എന്താപ്പൊ
ല്ലടോ ഈ ഈ കാലത്ത് നമ്മുക്കൊന്നും ഇല്ലാതെ നടക്കൂല
അതെന്നെയാണ് ന്നാ പിന്നെ മാപ്പിളാരെ കൊണ്ട് വെറുതെ അത് വാങ്ങി അത് തരോ ഇത് തരോ പൈസ തരോ ച്ച് വൈതാലെടക്കാണ്ടല്ലോ
നമ്മക്ക് കിട്ടിയാല് പ രൂപ നമ്മള് ഓരോട്ങ്ങനെ ചോയ്ക്കല്ലല്ലോ എനിക്കും ആ ഒരു ഇതെന്നെയാണ് ഞാൻ കൊറെ നോക്കി ഡ്രെസ്സിന്റെ നോക്കി ഡ്രസ്സിന്റെ ഇപ്പഴും ഉണ്ട്ട്ടോ ഞാൻ വിട്ടിട്ടോന്നുല്ല
ഏ
ആ ഗ്രൂപ്പും കാര്യങ്ങളും അങ്ങനെ ഉണ്ട്
ആ അതു ഇങ്ങനെ സ്റ്റാറ്റസ് വെച്ചാണ്ട് ഇഷ്ട ഉള്ളോർക്ക് ഇങ്ങനെ അയച്ച കൊടു ക്ക അങ്ങനെയാണോ
ഗ്രൂപ്പുണ്ട് അയിന ആയി അതിൻ്റേതായ ഗ്രൂപ്പുണ്ട് ഡ്രസ്സിൻ്റെ പിന്നെ സ്റ്റാറ്റസ് വക്കും ഉം ഉം അത് ഇങ്ങനെ ഈ സീസണിലാകുമ്പോ ആളുകള് കൂടുതൽ വാങ്ങും ഉം അ അല്ലാത്ത സമയത്ത് ഒരു ഇങ്ങനെ
ആ
ആ ഗ്രൂപ്പില് കുറച്ച് ആളുകളെ ആഡ ആഡ് ചെയ്തിട്ട് ഓല് അയില് കണ്ട അങ്ങനെ എപ്പോഴെങ്കിലും സ്റ്റാറ്റസ് ഒക്കെ കണ്ട അങ്ങനെ ചോദിക്കും. ഈ ഇതിന്റെ ഈ സീസണിലാവും കൂടുതൽ പോവ. അങ്ങനെ പെരുന്നാളും ഓണൊക്കെ വരുമ്പളേ
ആ ആ
ഹലോ ഉ ഉ ഉം അങ്ങനൊക്കെയാണ്. ഉ ഇപ്പൊ ആ ഇപ്പൊ കൊറച്ച് ഫുഡിനോടൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ ആഗ്രഹള്ള ഫുഡക്കെ അതൊക്കെ ഇങ്ങനെ
ഉപ്പാണ് ഇഷ്ടം ഉപ്പുള്ള ഫുഡുകളാണ് ഭയങ്കര ഇഷ്ടം
ഉപ്പോ ആദ്യയിട്ട്
തലക്കറങ്ങിട്ട്
ഉം ഉപ്പു വല്ലാണ്ട് ഈ സമയത്ത് തിന്നാൻ പറ്റില്ല ട്ടോ അപ്പ പ്രഷറിന്റെ സംഭവങ്ങളൊക്കെ
അ അതിപ്പം അങ്ങനെ നോക്കാണെങ്കി ഏത് തിന്നൂലാലോ പഞ്ചസാര കൂടിയാല് ഷുഗറുണ്ടാകും ഉപ്പുകൂടി
എങ്ങനെയ മധുരം മധുരോം എരിവോക്കെ നമുക്കത് ഇതെന്താ ഉപ്പിനോട് ഇത്ര കമ്പം വന്നത്
ഇന്ക്കറില്ല എനിക്ക് അങ്ങനത്തെ ഫുഡ് എരും വേണം ഉപ്പും എരും കൂടിക്കലർന്ന അങ്ങനത്തെ
ആ
അങ്ങനത്തൊക്കെ ഇഷ്ടം ഏ പിന്ന ഏ എന്താപ്പൊ ഒരു ഉദാഹരണം പറയയാണെങ്കിൽ പ്പൊ ഷവർമ്മ അല്ലെങ്കിൽ ബർഗർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ
ആ ആ ആ ആ
അതിനോടൊക്കെയാണ് ഭയങ്കര
ആ അങ്ങനെ അങ്ങനെ ആ ആ ഞാൻ ഉപ്പ് ഉപ്പന്ന് കേട്ടപ്പോ ഞാൻ ഉപ്പ് അധികം ഉപയോഗിച്ചിട്ട് അങ്ങനെ തിന്നുന്നതണെന്നത് എ ആ ആ ആ ഇങ്ങനത്തെ ഫുഡിനോട് അങ്ങനെ അ
ഈ കേക്ക് അതിനോടൊന്നും തീരെ താല്പര്യ ഇല്ല. താല്പര്യം ണ്ട് ട്ടോ തിന്നാനൊക്കെ പൂതിണ്ട് പക്ഷെ അഹ് തിന്നുമ്പോത്ത് ന് ഇന്ക്ക് ഇങ്ങനെ തലകറങ്ങിയ എന്തൊക്കോ ഒരു ഫീലണ് തലറങ്ങിയെ തലവേദന എടുക്കേ കണ്ണ് മഞ്ഞൾ പ്പ് മാ എന്താ റയ അങ്ങനെയൊക്കെര് ഒര് ഫീലിംഗണ് പക്ഷെ ഉപ്പ് തീ അങ്ങനെ ഈ ആഹ് ഈ ഫുഡ് തിന്നുബോ ഇൻക്ക് അങ്ങന് ത്തെ പ്രശ്നങ്ങള് ഇല്ല അപ്പൊ പിന്നെ തിന്നാൻ തോന്നും പിന്നെ ഈ സംമ്പാരം കൂട്ടാൻ അത് ഭയങ്കര ഇഷ്ട സംഭാരം
ആഹ് ആഹ് ആഹ്ആഹ്അങ്ങനെ ആഹ്
അത്ങ്ങനെ കുടിക്കാൻ അത്ങ്ങനെ കുടിക്കണം
ഉം ഞാൻ പിന്നെ മധുരത്തിന്റെ ആ
ഏഹ്
ഇന്ക്ക് എത്ര മധുരം കിട്ടിയാലും ഞാ തിന്നും
ഇങ്ങൾക്ക് അങ്ങന് ത്തെ ഷുഗർ പ്രശ്നങ്ങളൊന്നും ഇല്ലേയ്ന്നല്ലോ
ഏയ് ഇല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നും ണ്ടായിട്ടില്ല മറ്റേ ഞാന് ഈ ഡലിവറി സമയത്ത് ഈ ഉപ്പതികം ഇഷ്ട്ടം ന്ന്പറഞ്ഞപ്പോ ഞാന അതാ പറഞ്ഞ
ആഹ് ഹാ ആപ്രഷർണ് ആഹ്
ത്തേ തിന്ന് അങ്ങന് ത്തെ ത്തെ ഇങ്ങന് ത്തെ ആള്ണ്ടാവൂല്ലേ വെറുതെ ഉപ്പ് തിന്ന അങ്ങന് ത്തെതന്ന ഇങ്ങന് ത്തെ ഫുഡിനോട് ഉ ഇങ്ങന് ത്തെ ഫുഡിനോട് പിന്നെ എല്ലാർക്കും വേറരു താല്പര്യം ഉണ്ടാവല്ലോ ഉം പിന്നെ അങ്ങനെ എന്താ ഞാന് കേക്ക് ഇങ്ങനെ കേക്ക് അങ്ങന് ത്തെ മതിരിള്ള സാ സാധനങ്ങള് ഇന്ക്ക് എന്നും അങ്ങന് ത്തിനോട്
ഏഹ് ചെലോക്ക് വേറെ വേറെ ഇതാണല്ലോ ഇണ്ടാവലെ എസ്പിരിയൻസലോകെ പ്രഗ്നന്റ് ആയോണ്ട് സ്പൻ സ് പിന്നെ ഇപ്പൊ കൊറെയായി സദ്യ തിന്നാന് ഒരു പൂതി
മന്തി ആഹ്ആഹ്
മന്തി യല്ല സദ്യ
ഏഹ് സദ്യ ഇത് ഇണ്ടാക്കിയോ
ഇണ്ടാക്കിട്ടില്ല അഹ് ഞാൻ പറഞ്ഞ് പെരിന്ന് ഇണ്ടാക്കുമ്പം കടേല് കിട്ട്ണ ത്ര രസംണ്ടാവൂല അപ്പൊ കടേന്ന് ന്നെ
ഉം യാ അടുത്ത് ണ്ടോ ഉം ഉം
പിന്നെ ഇവടെ മൻ ഹേ ടൗണ് ല് ഫുള്ള് കടകളല്ലേ പ്പം പിന്നെ അതില് വാങ്ങ
രെ സദ്യ വേറെര് ടേസ്റ്റ് ആ ട്ടോ ഓര് ണ്ടാ ക്ണ സ ഇത് ഒരേ ടേസ്റ്റ് നമ്മള് അങ്ങനെ ടേസ്റ്റ് ഇല്ലന്നല്ല പക്ഷേ ഓല് അതിന്റേതായ
അത് ണ്ട് അതെന്നെ അപ്പൊ പിന്നെ അത് ടേസ്റ്റ് കൂടുതലാകും അതാ ഞാ പറഞ്ഞ എനിക്ക് പെരിന്ന് ഉണ്ടാക്കണായിട്ട് നല്ല നമുക്ക് ഒരുക്ക ഒരു ഹോട്ടലൊക്കെ പോയിക്കാട് തിന്നാന്നൊക്കെ പറ്ഞ്ഞ് ഞങ്ങളോട്
ഞാനരീസം ഇതേമാതിരി കാണിക്കാൻ പോയപ്പം പ്രതീക്ഷിക്കാതെ കിട്ടി സദ്യ ഞാൻ ഇന്ക്ക് പിന്നെ വല്യ താല്പര്യന്നുല്ല ന്നാലും അഹ് തിന്നാത്തത് തിന്നുമ്പോ നമുക്കൊരു ഉം ഇത് ഞങ്ങളോട് ഊണ് പറഞ്ഞിട്ട് തന്ന ക്ഷേ വളമ്പിയപ്പോ സദ്യ ക്ഷേ അ പൊളിര്ന്ന് ഓലെ അങ്ങനെയ ആവണ്ടേ
എല്ലാ ആ ഒരു പത്ത് കൂ ട്ടാന് ങ്ങനെ കണ്ട്ങ്ങനെ തിന്നണം അപ്പൊ നല്ല രസാണ്
ആഗ്രഹല്ലാതൊക്കെ വേഗം കഴിച്ചോ എവിടുന്നാണെങ്കിലും വേഗം പോയി ഉം ഇപ്പൊ പറഞ്ഞല് നമ്മളെ ശ്രദ്ധി പൊള്ള് കൊറച്ച് യ്ഞ്ഞിട്ട് പറഞ്ഞ നമ്മള് ശ്രദ്ധിക്കൂല
ആഹ് അതന്നെ എന്നന്നിപ്പോ കുട്ടിയായ കുട്ടിൻ്റെ തല്ലകാരം പിന്ന ആഹ് ആ് വങ്തരു
ഉം അപ്പൊ പിന്നെ ഇപ്പന്താ നമക്ക് പ്രശ്നം ഉ, ഉ, ഉ.
ഇപ്പൊ രണ്ട്
നമ്മള ഇപ്പ ഈ സമയത്ത്
അപ്പൊ വ്ടെ നിപ്പ് തൊടങ്ങിയതാ വിട നിക്കല്ലേ.
ആഹ്, ആഹ് ഞമ്മള് ഞമ്മ ഉമ്മാരടുത്തും ഉപ്പാര ടുത്തും എന്തെങ്കിലും ഒരു ആഗ്രഹം പറ കാത്തക്ക പോര് ഈ സമയത്ത് നമ്മള അടുത്ത്ത്തരത്ണ്ടാവുള്ളൂ ഉം
ഈ ഒരു സമയണ്ട് പ്രത്യേക ഒരു പരിഗണനെണ്ടാവും.
ആഹ് താതങ്ങ് പോവോ? താത്തന്ന് പോവോയി
താത്ത പോയി. ഓള് പോയിഞ്ഞി നാ ത്തൂനെ കൊണ്ടരാ
ആ നത്തുനെ ആദ്യ പ്രസവാ
ആദ്യം രാത് നത്തൂന അപ്പ ഉണ്ടാവകുമ്പോമച്ച്ക്ക് കഴൂലേ
ആ, ആ
അല്ല നാത്തൂൻ രണ്ടാമത്തെയാണ്.
ആ വല്യ കുട്ടി അവിടെയാണോ?
ഹലോ
ഹലോ കേക്കുന്നില്ലേ?
ആ ഓല് ഓലെട തന്നെയാണ് അപ്പൊ ഞ്ഞി നാളെ അപ്പൊ ത ആഹ് കേക്കുണ്ട്, കേക്കുണ്ട്.
ആഹ. എന്ന ഓക്കേ കേട്ടോ
പിന്നെ അഹ നീ നാളെ ആഹ കൊട്ടന്നല്ല